ഹലോ എന്തൊക്കെ വർത്താനം സു സുഖല്ലേ
ആ സുഖായിട്ട് പോവുന്നു അവിടെയോ
ഇവിടൊപ്പ
ആ ഭക്ഷണൊക്കെ കഴിച്ചു ആ ഇപ്പ ഒരു സ്പെഷ്യലൊന്നുംല്ല്യ പിന്നെ ഇക്കാ ക്ക് വേറെ ഫങ്ങ് ക്ഷണം ഉണ്ടായിരുന്നു
ആ
ടും ഇവിടെ ഇല്ല മക്കള് മദ്രാസയിൽ ട്ട അവര് തറവാട്ട് ക്കെ പോയി പിന്നെ ഞാനൊറ്റൊക്കെ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്നലത്തെ കോയി കറി ഉണ്ടായിരുന്നു അത് ബസ് സ്പെഷ്യലൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഒപ്പിച്ചു നമ്മളെ ആ നമ്മളൊറ്റക് ആകുമ്പോ പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ അവിടെ അവിടെ എങ്ങനെയാ ഇല്ല ഇപ്പോ
എന്ത്
അല്ലെ ഇവിടെ ഇപ്പോ മഴയൊന്നും ഇല്ല ബൈ ഒ മഴന്നും ഇന്ന് ഇണ്ടായിരു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു
ആ ഇവിടെ ഇപ്പരു വെളിച്ചണ്ട്
ഓ അത് ശരി ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച് ഇങ്ങനെ ഇരിക്കാണ്
ആ ശരി പിന്നെ എന്താണ് പിന്നെ എന്താണ് ഏ എന്താ വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യല്
വെറുതെ ഇങ്ങനെ ഫോണിൽ ഓരോ റീൽസും കാര്യങ്ങളും കണ്ട് കണ്ട് ഇരിക്കും അങ്ങനെന്നെ വേറെ കാര്യായിട്ട് പണിയൊന്നും
ആഹ് അതെ എല്ലാർക്കും അതന്നെ വെറുതെ ഇരിക്കുമ്പോ ഫോണിൽ ഫോണിലാണെങ്കി ഇപ്പൊ പ്പ രാവിലെ പണിയെടുക്കുമ്പോളൊക്കെ ഫോൺ എടുത്തൊന്ന് നോക്കി കഴിഞ്ഞാ നമ്മള് വീഡിയോ കണ്ടാ
അതെ പിന്നെ അവിടെത്തന്നെ ഇരുന്ന് പോവും ഫോണ് നോ ചെയ്ത പിന്നെ അവിടെ തന്നെ ഇരുന്നോളും മ് ഹലോ ഹലോ
കേക്ന്ന്
ആ ആ കേൾ കുന്നുണ്ട് നാനും കേൾക്കുന്നു
ആ അല്ല എടക്ക് നമ്മള് ഫോ ഫോൺ എടുത്ത് നോക്കുന്നു വിചാരിച്ചിട്ടേ ഭയങ്കര അഡിക്ഷൻാണല്ലോ ഫോണിനോട്
ഒരു വട്ടം നോക്കിയാൽ പിന്നെ അതന്നെ നോക്കി പോകും
അതെ എല്ലാരും അങ്ങനെ തന്നെ നമ്മള് മക്കളെ ഇങ്ങനെ പറയും മക്കള് പക്ഷെ എന്റെ മക്കൾ സത്യം പറ സത്യം പറഞ്ഞാൽ എന്റെ മക്കൾ ഫോൺ എടുക്കലില്ല അവർ ടി വി മാത്രമേ കാണുള്ളൂ ട്ടോ ഇവിടുന്ന് ആഹ് ഞാന് ഫോണില് കളിക്കും അപ്പ അവരെ കുറ്റം പറയാനുല്ല അവരെ എപ്പഴെങ്കിലും അങ്ങനെ അട എടുക്കാറില്ല ഇനിയിപ്പ രാത്രി ഒക്കെ എപ്പഴേ ല്ല ഞാൻ ങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴകുമ്പോളായിരിക്കും അവര് എന്തെലും ഗെയിമ് രണ്ടുപേരും കൂടെ ഗെയിമ് കളിക്കണേ
ആഹ്
അപ്പൊ അപ്പ അപ്പ തന്നെ ഞാൻ വഴക്ക് പറയും ഫോൺ എടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാ നമ്മള് ആദ്യം നന്നാവണ്ടേ അങ്ങനെ വിചാരിക്കും ഞാന് ആ അതെ പക്ഷെ അവർക്ക് ന നമ്മള് ഞാനിങ്ങനെ ചിന്തിക്കും പിന്നെ ഞാന് ചെറുപ്പത്തില് ഭയങ്കര വികൃതിയായിരുന്നു പറഞ്ഞും കേൾക്കൂല വീട്ടിലും കേറൂല മരം കയറിങ്ങനെ നടക്കും അപ്പൊ ഞാൻ വിചാരിക്കും ഇവരങ്ങനെ ഇന്നല്ല ഇവര് ഭയങ്കര കാമാണ് ഞാൻ ഒന്ന് പറഞ്ഞാ രണ്ടെണ്ണം അങ്ങട് പറയും ഭയങ്കര വേ ന്നു ഞാന് പക്ഷെ ഇപ്പ അങ്ങനെന്നൊല്ല ട്ടോ അന്നങ്ങനെയായിരുന്നു അങ്ങനെ ആ ഓരോരുത്തരും ഓരോ അങ്ങനെ ചെറുപ്പത്തില് ചെലപ്പോ ഭയങ്കര വികൃതികളാവല്ലോ ചെലപ്പോ അപ്പൊ ഇര് വലുതാവുമ്പോ ഭയങ്കര ഉഷാ പാവാവും അപ്പൊ ഞാൻ പറയും ഇവരിപ്പൊ പാവാ അപ്പം പറയും ഇനിയിപ്പ വലുതായി കഴിഞ്ഞു
ആഹ്
ഞാനായിരിക്കും വികൃതിയൊക്കെ കാണന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ എങ്ങനെയാ മക്കളൊക്കെ എ എ എന്താ ചെയ്യണേ
ൻക്ക് കുട്ടികളില്ല ത്താര്ക്കൊക്കെകുട്ടികൾുണ്ട് കൊറച്ച് വല്യയ്റ്റള് പഠിക്കുന്നു കുട്ടികൾ ചെറിയ മി പ്പളും ഉണ്ട് ഉം
അതേല്ലേ
ഒക്കെ ഫോണല്ലേ? ഫോണ് ഫോണേ ചിന്തയ്യാള്ളു. തിന്നാ കെട്ക്കണെങ്കിൽ ഫോണ് വേണം. ഈഹ്
ആ. അതെ അതെ, ഇപ്പതൊരു എന്താ പറയാ അമ്മള് കൗൺസ് ലിങ്ങും കുട്ട്യേക്കെന്തെങ്കിലൊക്കെ അങ്ങനെ ചെയ്യ് അങ്ങനെ, എന്തേലും ഡോക്ടറെ കാണിക്കേണ്ടൊരു അസുഖം പോലെ ആയിരിക്കാ ഫോണ് കണ്ടിട്ടായാലും കണ്ണിനൊക്കെ കണ്ടില്ലേ ര വീട്ട്
അതെ അത് കാണ്ന്ന ഞാൻ ചീത്തറിയും ഇവരിങ്ങനെ ഫോണ് വിളി ക്ക്ന്നേന് കരയുമ്പോത്തിന് ഓല സമാധാനത്തിന് വേണ്ടി കൊടുക്കും. പക്ഷേ കുട്ടിയേക്ക് കണ്ണിന് കേടല്ലേ? ഞാൻ ഇതിങ്ങനെ ചീത്തറയും വെർതേ ഓരോ വാണ്ടാത്ത ഇണ്ടാക്കി റിയോ?
അതെ അതെ അല്ല നമ്മള് ഫോണ് നമ്മള് തരൂൽ ല്ലാന്ന് പറയന്ന വേണം. ഇപ്പ എന്റെ സിച്ച് ഇവര് ഫോണ് എടുക്കൂല്ലാന്ന് പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പം തറവാ നമ്മള് വീട്ടിലൊക്കെ പോന്ന സമയത്ത് ഞങ്ങള് നാല് സിസ്റ്റേഴ്സാ. ഞാന് അല്ല നാല് സിസ്റ്റേഴ്സല്ല. ഇനിക്ക് മൂന്ന് സിസ്റ്റേഴ്സാ. അപ്പ, ആൺകുട്ടികളാ കൂടുതലീ ഗെയിംസ് റ്റ് കളിക്കാ. ക്ലെയ്മായിറ്റ് ഗെയിംസ് കളിക്കാ അവര് കൂട് ട് നിന്നിട്ട് ഗെയിംസ് കളിക്കാ. അപ്പപ്പോ നമ്മള് ചെല സമയത്തൊക്കെ പൗഡറൊന്നും കാണൂല്ല. പൗഡർ പിന്നെന്ത്‌ ന്തിങ്കിലൊക്കെ അമ്മള് ഏട്ക്കേലും പോമ്പഴേക്കും പൗഡറു നോക്കുമ്പോ പൗഡറു കാണൂല്ല ഇപ്പവരീ ഫോണി ലിട്ടിട്ട് സ്മൂത്ത്നെസ്സിന് വേണ്ടീട്ട് ഔ പൗഡറിടും. ഹാ അപ് പ്പം മക്കള്, അപ്പൊ ഞാ ഭയങ്കരായിട്ട് വയക്ക് പറയും എന്താ പറയാ നമ്മടെ മ മക്കള് സത്യം പറഞ്ഞാൽ വീട്ടീന്ന് ഫോൺ എടുക്കില്ല. പക്ഷേ ഇവരുടെ കൂട്ടത്തിലാവുമ്പോ ഫോൺ തരോ ഫോൺ തരോ ചോദിച്ച് നടക്കും ഇപ്പ ഒരാളു കാണുമ്പോ ആ അല്ലെങ്കി നമ്മള് അവിടത്തുമ്പം നമ്മളൊന്നും പറ കഴിയൂലല്ലോ വീട്ടിലെത്തുമ്പോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഫോൺ അങ്ങനെ ചോയിച്ചു കൊണ്ട് നടക്കും പക്ഷെ ഞാൻ കൊടുക്കൂലട്ടോ പിന്നെ അവരക്ക് ഭയങ്കര പേടിയാ ഞാൻ പറയും നിങ്ങക്കൊക്കെ നിങ്ങളാ മ മക്കളേ പേടിയാണ് ഞാന് പറയമ്പ അത്ര അത്രന്നായിട്ടില്ലല്ലോ ക്ഷെ ആ അവര് ക്ക് മക്കള് മക്കള് ചോദിക്കുമ്പോക്കും ഫോൺ കൊടുക്കാ
ഫ്രീയായിട്ട് ഇരിക്കാൻ വേണ്ടീട്ട് കൊടുത്ത് വിടുന്നത് സമാധാനത്തിന് വേണ്ടീട്ട് അത് ഒരു വട്ടം കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ശീലാക്കും പിന്ന എപ്പോഴും ചോയിക്കും
അതെ അതെ ഇപ്പൊ ചെല കുട്ടികളൊക്കെ രാവിലെ എണീ കുമ്പോൾ തന്നെ ആഹ് ഫോൺന്ന് പറഞ്ഞ് കര എണീക്കണ മക്കളുണ്ടല്ലോ ഇപ്പ ഞാങ്ങനെ വിചാരിക്കലുണ്ട് അതൊക്കെ നമ്മള് ശീല കേട്ടു കൊടുത്താല്
ഹലോ
ആ
അത് ചേരാ
മ്മേ എന്തേ
ചേര ഒരു റൂമികൂടെ പോയി
റൂമിലോ
കിച്ചണില് എർങ്ങുമ്പോ അവിടെ സ്റ്റോറൂമിന്റെ ഉള്ളില് എവിടെയോ പോയത് ഇമ്മേ പേടിച്ച് ഞാന്
ടാരുല്യേ
ഇണ്ട് പറയട്ട
കൊട്ട് കട്ടാക്യാണി ന്ന ഇൻ ക് പേടിയാവ
മേ ആ ചേരന്യാണോ പാമ്പാണോ
വെടെ പിന്നെ വ ചായിൻ ചായക്കെന്താക്കുന്നേ
ചായക്ക് ഒന്നും ആക്ക്ണില്ല ചായക്ക് ഇങ്ങളെ അവിടെ പ അവിടെ പറഞ്ഞാളി ക്ക് പേട്യാവ ഉം
പിന്നെന്താണ് ആര്ക്കറിയ എങ്ങനെ കേറിയേ ഡോറൊക്കെ അട്ച്ചിട്ടാ ള്ളേ
അതെ മേ അതെങ്ങനെ പിന്നെ കേറി ഇൻക്ക് പേട്യാവ ഇൻക്ക് പിന്നെ ഇബടെക്കെ ആകെ അരിക്കണ പോലെ തോന്ന
കൂടെ ങ്ങനെ കേറിയതാതോന്ന്
ഏ തന്നെ ജനല് തൊർന്നിട്ടിരുന്നോ
ജനല് സ്റ്റോർറൂമിന്റെ ജനല് ചെറുതായിട്ട് തൊർന്നിട്ടി ട്ട്ണ്ടായിര്ന്ന് ഉം താ അകത്താദ്യായിട്ട് കാ ഹ്
ആ അല്ല കൊർച്ചെടായി ഈ വീഡിയോസ് ഒക്കെ കാണുമ്പഴേ
ആ അതെ ഉം അതെ മഴക്കാലയാലും പേട്യാണ് വേനൽക്കാലയാലും പേടി ടിയാണ്
അതെ യതെ
തണ്പ്പ് കൂടുമ്പളും അയ്റ്റള് അകത്ത് കേറൊല്ലോ ആ പർഞ്ഞ് ഉം ആ പറഞ്ഞ് ഇക്കാക്ക ണ്ട് നിസ്കരിക്കുന്നെ പർ
അതെ ഇങ്ങനത്തെ ന്തെങ്കിലും കണ്ടാ തന്നൊരു
അതെ പ്രത്യേകിച്ച് അകത്തൊക്കെ കാണുമ്പോ
ഏ അകത്ത് അകം ടൈലല്ലെ
ടൈലാണ്
എന്നിട്ടന്താ അങ്ങനെ എല്ലാം
അത് ഉ കിച്ചൺ ലെ ഒരു സൈഡടുത്തെ ടൂർ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടാ ഉള്ളത്
ആഹ ചെൽപ്പോ അതിലൂടെ വന്നായിരിക്കും
ആ അതിലൂടെ വൈതെറ്റി കേയറിയതാണോ ആർക്കറിയാം എന്താ ഞാൻ കാ കണ്ടതോണ്ടവായിക്കും സ്റ്റോർറൂമിൽ പോയി ഇല്ലെങ്കിൽ അകത്തേക്ക് കേറി വരുവലാ ചെയ്യ
അതെ നമ്മള് ശ്രദ്ധിക്കൂലല്ലോ
അതെ
അതെന്തിണ്ടെങ്കിലും ഉള്ളില ഇങ്ങനെ ഉ ഒ ഒ അങ്ങനെ പുകി ഒളിച്ചിരുന്നാൽ പിന്നെ നമ്മള്
ആ ഞാൻ കൈ കഴുകാൻ വേണ്ടി പുറ കിച്ചണിലേക്ക് കൈ കാല് എ തുറന്ന കുമ്പം കറത്ത സാധനം
ഏ ആഹ് ഞാനും പെട്ടെന്ന് അറിഞ്ഞപ്പ ഞാൻ വിചാരിച്ച് മോനെ എന്തോ പേരെന്തോ വിളിച്ചപ്പോ
സ്റ്റോർ റൂമിലെക്ക് കേയറിന്ന് തോന്നുന്നത് ഇവിടന്ന് അങ്ങോട്ട് കേറി രിക്ക് സ്റ്റോറൂമിന്റെ ഉള്ളിൽ എന്തായാലും
കുറെേ സാധനങ്ങൾ ഒകെ ഉണ്ടോ അതി
ആ ണ്ട് ഫ്രിഡ്ജും അൽമാറയൊക്കെണ്ട്
അതെല്ലെ ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ തപ്പി എടുക്കണം വല്യ സാധനായോണ്ട് കുഴപ്പല്യ
അതെ
കാണായിരിക്കും
ആ അതന്നെ ഉ ആ പെട്ടെന്ന് ഒരു നിമിഷം പേടി പെട്ടെന്ന് കാല് എടുത്ത് വെക്കല്ലേ അങ്ങോട്ട് തിരിച്ച് വെക്കണോ ഇങ്ങോട്ട് കേർ
ആഹ അകത്തേക്ക് നിങ്ങള്പുറ അകത്താ രന്ന്
അല്ല ഞാറ് വല്ല കിച്ചൺലേയ്ര്ന്ന്ണ്ടായിരുന്ന് അപ്പൊ കയ്യൊന്ന് അല്ല അകത്ത് പ്പയിരുന്നുണ്ടായിുന്നത് അപ്പൊ ആഹ ഞാന് കയ്യ് സോപ്പിട്ട് തെയ്യമാർ ദേവിമോൾ കായം വെറുക്കുക്കെ ചെയ്തി ന്ന്ങ്ങനെ ഏ ചിക്കന് പ്പഹ് കൈ പിന്നെ ഓ ഓർമ്മ വന്ന് കൈ ഏടെങ്കിലൊന്ന് അറിയണ്ട് മുഖൊക്കെ ഒന്ന് തൊടച്ച് വിന്നെ ക്കെ എരിയല്ലോ അപ്പൊ സോപ്പിട്ട് കൈകട്ടെന്ന് ഇപ്പള ഓ വന്നപ്പോത് കിച്ചൺലേക്ക് കാല് എടുത്ത് വെക്കേ കണ്ടര്
അയ്യോ അതെ അത് കണ്ട നന്നായി ചേര നേക്കൂലേ
അഹ് ഇ അങ്ങനെ അത്
എന്ത് ആ ഒട്ടാകെ നോക്കുന്നേള്ളൂ ന്ന നോക്കുന്നുണ്ട് ഇത്താത ആ കാൺ നോക്കുന്നുണ്ട് അടെ കണ്ട് തോന്നുന്നു
അഹ് ശരി അയ് ഓ ഓക്കെ ശരി ശരി
ആ ശരി